ഹലോ നമസ്കാരം
നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം.
ന്താണ്, സുഖായിട്ട് പോകുന്നു. ന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം. ഉം
ഒക്കെ സുഖായിട്ട് പോകുന്നു
എന്താണ് പണി
പണി പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല രാത്രിയക്കുള്ള ഫുഡ ഒക്കെ ആയിട്ടുണ്ട് അപ്പോ പിന്നെ ഇങ്ങനെ കഴിക്കണം
ഉം കഴിക്കാനായില്ല
കഴിക്കാൻ ആയില്ല കൊറച്ച് കഴിയട്ടെ എന്നിട്ട് കഴിക്ക വിചാരിച്ച് നിക്കാണ്
ആ നേരത്തെ ഫുഡ് കഴിക്കണ്ടേ രാത്രിയിൽ നേരത്തെ കഴിക്കണം എന്നാണല്ലോ
നേര നേരത്തെ കഴികണന്നില്ല
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
കേൾക്കുന്നില്ല ഇടക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു ഇപ്പൊ ഓക്കെ
അ ആ
ഒക്കെയാണ്
ആ ഓക്കെ
നേരത്തെ ഒരു സൗണ്ട് ഇങ്ങനെ കേക്കുന്നുണ്ടായിരുന്നു
ആ
നേരത്തെ ഫുഡ് ഒന്നും കഴിക്കലില്ല
ആഹ് നേരത്തെ കഴിക്കലുണ്ട് കഴിക്കണം ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാ വിചാരിച്ചാട്ട ഇങ്ങനെ നിക്കാണ്
ഉം ഉം എന്തൊക്കെയാണ് ഇന്നുള്ളത് ആ നേരത്തെ കഴിക്കും
ഉം
പിന്നെ എന്തൊക്കെയാ ഉള്ളെ
ഇന്ന് ബത്തല് പൊരിച്ചതുണ്ട് ബത്തല് കറിയുണ്ട് ചോറും ഉണ്ട്
ആ ആ ഇന്ന് മീനൊക്കെ ഉണ്ടോ നല്ല വില ഇതൊക്കെയാണല്ലോ ഇപ്പൊ ട്രോളിംഗ് ഒക്കെ ആയിട്ട് മീനൊക്കെ കിട- കിട്ടലുണ്ടോ
ഉം മീന് ആ മീന് കിട്ടലുണ്ട് മീന് ഇപ്പോ ട്രോളിംഗ് ആണ് വില ക്കാണ് എന്നാലും കൊറച്ചിച്ചക്കെ ഞങ്ങളിവിടെ കൊറച്ച ആളുള്ളൂ അപ്പൊ കൊറച്ച് മീന് മതിയല്ലോ
ഉം ഉം
അപ്പൊ കൊറച്ചൊക്കെ കിട്ടും
ഉം ഉം
നിങ്ങളവിടെ മീൻ വാങ്ങാറില്ലേ
നമ്മളവിടെ മീൻ അങ്ങനെ വരാറില്ലപ്പൊ അപ്പൊ എങ്ങനെ വാങ്ങ അതാന്ന് തോന്നുന്നുണ്ട് ഇതിലെ വരയില്ല
ഉം
അപ്പൊ അങ്ങനയില്ല
ആ ചിക്കന് ഇപ്പ നല്ല വിലയല്ലേ
ചിക്കന് വില ആ പിന്നെ കുഴപ്പില്ല വിലന്നെ ആണ് കൊറച്ചട് കൊറവുണ്ട്
ഉം
ന്നാളത്തെയ്നെക്കാളും കൊറച്ച് കുറവാണ് ന്നാള് നല്ല വെല കൂടീന്. അയ്ലെറപ്പ കുറച്ച്
ഉം.
കുട്ടികളൊക്കെ എവിടെ പോയി.
കുട്ട്യാളൊക്കെ ഇണ്ട് സ്കൂളൊക്കെ തുറന്നിലെ അപ്പൊ എഴുതലും വായിക്കലും ഒക്കെ ആയിട്ട്.
ഉം ഉം.
ഓരോരോ പണിയിലാണ്.
ഉം.
എന്താ ങ്ങള് ചിക്കനോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ.
ആ ചിക്കനോട് ഇപ്പൊ കറി ഉണ്ടാക്കി അല്ലെങ്കി ഫ്രൈആക്കും. അല്ലെങ്കില് വേറെന്തെങ്കിലൊക്കെ ആയിട്ട് ചിക്കൻ കൊണ്ടാട്ടോ ഇണ്ടാക്കും അല്ലെ അൽഫാം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഇണ്ടാക്കും. ഇപ്പൊ ഫ്രൈ ആക്കീത്.
അൽഫാം ഉണ്ടാക്കാന് ഓവന് ഉണ്ടോ.
ഓവണൊന്നില്ല ഞമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാനില്. അങ്ങനെന്നെണ്ടാക്ക ആ നോൺസ്റ്റിക്. പിന്നെ ചട്ടിൽ അടുപ്പത്ത് വെച്ച്.
അ
അല്ലാതെ ഗ്രില്ല് ചെയ്താണ്ടൊന്നും ചെയ്യാൻ കഴീല്ല വീട്ടില് ഇങ്ങനെ അൽഫ അവന്റെ മസാല ഒക്കെ റെഡി ആക്കിയാണ്ട്.
ആ.
നോൺ സ്റ്റിക്ക് ചട്ടിയിലിട്ടാണ്ട് പൊരിച്ചെടുക്കും.
നമ്മുക്ക് ഇഷ്ടണ്ടാ.
ആ ന്നാത്തന്നെ നമ്മുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടും ആ മന്തി മസാലന്റെ. അയിന്റെ ആ മസാലയാണല്ലോ അയിന്റെ ടേസ്റ്റ്.
എന്താണ് ആ മ അൽഫാമിന്റെ മസാല റെസിപ്പി എന്ന് പറയോ.
ആ മസാലന്റെ റെസിപി പറ പറഞ്ഞേര. ആദ്യം ഉപ്പും തൈരും കുരുമുളക് പൊടി ഇട്ടാണ്ട് ചിക്കൻ നല്ലോണം കേക്കി തുടച്ചിട്ട് വെള്ളം തീരൻണ്ടാവാൻ പറ്റില്ല എന്നിട്ട് നല്ല കട്ടതൈരും ഉപ്പും കുരുമുളക് പൊടിയിട. ന്നിട്ട് അതില് ഇങ്ങനെ മാഗിനേറ്റ് ചെയ്താണ്ട് കുറച്ച് സമയം വെക്കട്ടോ ചിക്കന് നന്നായിട്ട് ചി ഒക്കെ നന്നായിട്ട് ഒന്ന് ഇതാക്കണം അടിച്ചാണ്ട് ഇണ്ടല്ലോ. ഒന്ന് പരത്തി എടുക്കണം ഉ ഉ. ആ ഉരല് ചെറിയ കനള്ള ഒരു സാധനം എന്തേലും ഉപയോഗിച്ചാ ണ്ട്.
ആ നമ്മളെ ഈ ചപ്പാത്തി പരത്തന കൊയലൊക്കെ പറ്റെക്കാരല്ലേ.
ആ അതോണ്ടൊക്കെ ഒന്ന് അടിച്ചാണ്ട് ഇങ്ങനെ ഒന്ന് പരത്തിയാണ്ട്. ആ ഒരു. ഇതുംട ആ ഫോർക്കോൺണ്ട് ഇങ്ങ കുത്തിയാണ്ട് ഉള്ളിക്കൊക്കെ മസാല പിടിക്ക്ണ കോലത്തില്
ആ ആ.
നല്ലോണ്ണം ഒന്ന് പരത്തി എടുത്തിട്ട് അതില് ഉപ്പും നല്ല കട്ട തൈരും കുരുമുളക് പൊടിം ആയിട്ട് കുറച്ചു നേരം മ നേറ്റ് ചെയ്ത് വെക്ക.
ആ.
പിന്നെ. നമ്മള് വെളുത്തുള്ളിം ചീരുള്ളി ഇഞ്ചി വലിയ ഉള്ളിന്റെ ഒരു കഷ്ണം തക്കാളി. പച്ചമുളകെ. പിന്നെ മല്ലിയില. പൊതിനയില ഒക്കെപാടെ ഇട്ട്ണ്ട് മുളക് പൊടീം മഞ്ഞൾപ്പൊടീം ന്നല്ല ജീരകം ഗരം മസാല ഒക്കെ ഇട്ടൊന്നും കൂടെ മിക്സിയിലിട്ടടിച്ചിട്ട് പിന്നെ ഈ മാഗ്നറ്റ് വെച്ച ഇതില്ലേ കോർച്ചേരം അങ്ങനെ തൈരും തൊട്ട് വെച്ച് പിന്നെ കൊറച് കഴിഞ്ഞിട്ട് ഈ മസാലയും കൂടി അയ്ല് തേച്ച് പിടിപ്പിക്ക നല്ല ജീരകോ ഒക്കെ ഇടണെ
ആ ആ
ഒക്ക കൂട്ടി ചേർത്താണ്ട് മിക്സിയില് ന്നന്നായ്ട്ട് അരച്ചെടുക്കണം എന്നിട്ട് കൊറച്ച് പിന്നെ കൊറചേരം അങ്ങനെ മേഗ് ഗ്നെറ്റ് ചെയ്ത് വെക്ക ഇതൊക്കെ ചേർത്താണ്ട് മുളക്പൊടി മുളക്പൊടിന്നെ നല്ലത് നമ്മക്ക് വെറ്റൽമുളക് വറുത്തുകാണ്ട് പൊടിച്ച്ണ്ടാക്കണം അതാണ് അയ്ന്റെ ടേസ്റ്റ്
ഉം
വറ്റൽമുളകും മല്ലിയൊക്കെ കുറചീച്ചേ മല്ലിപ്പൊടിയോക്കെട്ടാണ്ട് നല്ലോണ്ണം വറുത്താണ്ട് കുരുമുളക് പൊടി കുരുമുളക് ട്ടാണ്ട് അ
ആ
ചി ഒന്നായിലരച്ച് ചേർക്കണം ന്ന്ട്ട് പിന്നേം മാഗനെറ്റെയ്ത് കോറച്ച് സമയം വെക്ക ഒരരമണിക്കൂറ് മുക്കാ മണിക്കൂറ്
ആ ആ
അങ്ങനെ വെക്ക
ഫ്രിഡ്ജില് വെക്കണന്നുണ്ടോ ചിക്കന് മാഗിനേറ്റെയ്തത്
ആ ഫ്രിഡ്ജി വെച്ചാ ന്നല്ലതാണ് ആ തണുപ്പ നല്ലോണ്ണം പിടിക്കും നമ്മള് പോറത്ത് വെച്ചാല് കൊയപ്പല്ല ഫ്രിഡ്ജ് വെക്കാണ് ന്നല്ലത്
നമ്മള് ആ നമ്മുക്ക്പ്പോ നാളെ ക്ക് ണ്ടാക്കണംന്ന്ണ്ടെങ്കിൽ നമ്മളിന്ന് രാത്രി തന്നെ മസാല കൂട്ടി
ആ ആ ഇങ്ങനെ വെച്ചാ കുറച്ചുടെ ടേസ്റ്റിയാണ്
ഉം
പിന്നെ സൺഫ്ലവർ ഓയിലൊഴിച്ചാണ്ട് ഒരു ഭാഗം ഇതാക്കി വേവിച്ചെടുക്ക പിന്നെ മറിച്ചിട്ട് മറ്റതും അങ്ങനെ
വേവിക്ക
ഉം ഉം
അത് ഇങ്ങനെ പൊരിച്ചക്ക് പൊരിച്ചെടുക്കണെക്കാട്ടിലും ടേസ്റ്റ് ഇതാക്കണതല്ലേ നമ്മള് ഗ്രില്ലേയ്ണതല്ലേ
അതാണ് ടേസ്റ്റ് നമ്മുക്ക് വീട്ടിലൊന്നും ഇപ്പ അങ്ങൻത്തെ സൗകര്യം ഇണ്ടാവൂല്ലല്ലോ
ആ
ക്കോളൊക്കെ വേണ്ടേ അതൊക്കെ ഇട്ടിട്ട് ഗ്രില്ലെയ്യ ക്കണ്ടെ നമ്മക്ക് അത്ര ആ ഇണ്ടെങ്കി ചെയ്യാ അമ്മക്കങ്ങനെ
ഉം
നമ്ക്ക് അങ്ങൻത്തെ സൗകര്യക്കെ ഇണ്ടെങ്കി നമുക്ക് വീട്ട്ന്നങ്ങനെ ചെയ്യാ ഇല്ലെങ്കില് ഓവൻലാക്ക ചമ്മക്ക് ഓവനും അതോന്നുംല്ല ആ ഒന്നില്ലാത്തൊണ്ട് പിന്നെ നമ്മക്ക് ഇതിലാക്കാ
നല്ല ഹെൽത്തിയാണ്
ആ ചട്ടിലെന്നെ നോൺ നോൺ സ്റ്റിക്കിന്റെ ഫ്രൈ പാനില്ട്ടാണ്ട്
ആ ആ
ഓയൽ ഒഴിക്ക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാണ്ടാണ് ചെയ്യണ്ടിയെ
ആ നമ്മള് സാധാ വെളിച്ചെണ്ണ ആക്കിയാലോ
സാധാ വെളിച്ചെണ്ണ ആവുമ്പോ അയ്ന്റെ ടേസ്റ്റ് കിട്ടൂല സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് ശ വെളിച്ചെണ്ണേണ് ഞമ്മക്കേറ്റവും നല്ലത് ക്ഷെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടണങ്കില് ആ ഹോട്ടൽന്ന് കഴി ആ രു ടേസ്റ്റ് കിട്ടണം ന്ന്ണ്ടെങ്കില്
ഉം
സൺഫ്ലോർ ഓയിൽ ആക്ക
ആ വെളിച്ചെണ്ണാവുമ്പോ അതിന്റെ ആ ഒരു ചൊയ വരൂലേ
ഉം ഉം
ഉം
ടേസ്റ്റ് വരില്ല
ഉം
ണ്ണേണ് മ്മക്ക് എല്ലത്തിനും നല്ലത്
ങ്ങള് ഫങ്ഷനൊക്കെ ണ്ടാവുമ്പോ ങ്ങനെ അൽഫാമൊക്കെ ണ്ടാക്കാറാണോ?
മ് ഗസ്റ്റോക്കെ വരുമ്പോ ങ്ങനെ ണ്ടാക്കും
ഉം
സ്ഥിരായിട്ടങ്ങനെ ണ്ടാക്കൊന്നുല്ല ഗസ്റ്റോക്കെ വർനന്ന്
മ് അല്ലെ ന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ണ്ടാക്കോ
ആ ഫങ്ഷന് അപ്പൊ പിന്നെ മ്മൾ കൊറേ വേണ്ടിയെരുല്ലോ അപ്പ പ്പം പൊർത്ത്ന്ന് ഓർഡറെ യ്യും
ആ ങ്ങനെ എന്താ പെരുന്നാളിനൊക്കെ ണ്ടാക്കാറുണ്ടോ
ആ പെർന്നാൾനൊക്കെ ണ്ടാക്കൽന്റ് അഹ് പിന്നെ മ്മക്ക് തോനെ വാണ്ടല്ലോ മ്മളെ വീ വീട്ട്ള്ളോൽക്ക് കൊർച്ച് മത്യല്ലോ
ആ ആ ഉം പിന്നെന്താ രാത്രിയൊക്കെന്താ ഭക്ഷണത്തിന് ന്താ ള്ളെ ന്നട്ട്
രാത്രികക്ക് ചിക്കന്ണ്ട് ചോറ്ണ്ട് മമ്പയറുപ്പേരി ണ്ട്
ഉം
വഴുതന പ്പേരി ഉണ്ട്
വൈതന ആ വൈതന കൊറ ഒര് കൊയുപ്പല്ലേ
പക്ഷെ അ നല്ല ടേസ്റ്റാണ് വഴുതന
പ്പേര്യച്ചാൽലേ
ഉം ഉം പ്പേര്യച്ചാല്
ഉം എന്നാ ശരി ഓക്കെ
ഓക്കെ